ഹലോ ആ കേൾക്കുന്നുണ്ടോ കെണ്ട് വിശേഷങ്ങള
നല്ലത് തന്നെ
മയ ക്കണ്ടോ വെ ന്നേരായിട്ട്
ഴന്നുംല്ല വേഗുന്നേരയി പല്യ രണ്ടു ദിവസ ആയിട്ടില്ല ഇണ്ടാവാറുണ്ട് ഉം മഴ ഇണ്ടാ അങ്ങട്
പൊതുവേ മഴ കുറവാണ് ണല്ലോ ല്ലേ
അതവ മഴ കുറവാ
വെയിലാണെങ്കി നല്ല ചൂടുള്ള വെയിലു ആണല്ലോ
ആ ആ ഇന്ന് മഴ പെയ്തോ അങ്ങട്ട്
ഇന്ന് ചെറിയ പാറൽ മഴ പെയ്തുന്ന് പറയാൻ വയ്യാ എന്നാലോ പുറത്തൊന്നും ചിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് വല്ലപ്പോഴും ഒന്ന് പാറി പോകും അങ്ങനെ ചെറുതായിട്ടുണ്ട് ഇപ്പോ കുറച്ച് നേര പെട്ടെന്ന് മഴ സമയത്തൊന്ന് പാറിം അത്രേ ഉള്ളു
മം
മഴ ഉണ്ട്ന്ന് പറയാൻ വയ്യ ഈ വർഷം മഴ വളരെ കുറവാണ് തോന്ന്ണ്ട്
ആ കുറവാണ് വാർത്തൽണ്ടായിരുന്നു ഉ
തല കുത്തനെ മറഞ്ഞിട്ടുണ്ട്
ഉം
ഒട്ടും പ്രതികൂല മല്ല നിങ്ങക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയാണോ
ആ വെള്ളണ്ട് വീട്ട് കണക്ഷനാ മറ്റേ ഇതുണ്ടാവുല്ലോ ജലനിധി മം കോയൽ കിണറുണ്ട്
ആണ്ല്ലേ അതില് വെള്ളം കുടിക്കേ
ആയിൽ ഇപ്പം വെള്ളം കുടിക്ക്ണില്ല അയിൽ വെള്ളം കുറവായിട്ട് പിന്നെ അടിച്ചിട്ടൊന്നുംല്ല ഇപ്പം ഈ ജലനിധി വന്നപ്പോൾ അതാ ഉപയോഗിക്ക ക്ക്‌ണ്
അത് ക്ലോറിനേഷൻ ചെയ്ത് വെള്ളല്ലേ ഉണ്ടാവാ
ആ
മം മംമം നമുക്ക് ഇവിടൊക്കെ വെള്ളത്തിന് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുല്ല കൊഴപ്പല്ലാത്തന്ന ന്ന ഇതിലങ്ങനെ പോകുന്നു വട്ടക്കിണ സാധാ വട്ടക്കെ ണറുണ്ട് ഇന്ന് കുടിക്കാള്ളത് നമ്മള് മുക്കിയിട്ട് ഉപയോഗിക്കും അല്ലാത്തത് നമ്മള് മോ ട്രില്ലടി ക്കും അങ്ങനെക്കെ ക്കെ അങ്ങോട്ടഡ്ജസ്റ്റ് ചെയ്ത് പോവുണ്ട് കൊഴപ്പൊന്നുവില്ല പിന്നെ ആ മക്കളൊക്കെ ക്ലാസ് കയിഞ്ഞ് വന്നോ
ട്യൂഷൻ പോയി ട്യൂഷനു ഉം
ആ
ഇല്ല അ ചോറായിട്ടൊള്ളൂ
ങ്ങാ
ഉം ആ രണ്ട് നേരം വെക്കലാ
വെറകടുപ്പാണോ യൂസ് ചെയ്യ ഗ്യാസ് അടുപ്പാണോ
ചോറ് വെക്കാൻ വെറക് അടുപ്പ് കറികളൊക്കെ വെക്കാൻ ഗ്യാസ് ത്
ആ ആ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യൂ ല്ലെ
ഴിഞ്ഞു ഇപ്പ രണ്ടിസായി ഗ്യാഷ് ഗ്യാസ് കഴിഞ്ഞിട്ട് എടുത്തിട്ടില്ല
ആ ആ ആ വെറകൊക്കെ അത്യാവശ്യുള്ള ആ
ആ ആ ആ വെറകിനൊന്നും ബുദ്ധിമു
വെറക് വാങ്ങലാണോ അ ദോ കൂട്
അല്ല അല്ല അല്ല ഞങ്ങള് ഇപ്പ ഇവട വെറകിനൊക്കെ പോയിട്ടുണ്ടാക്കില്ലേ ഇങ്ങനെ
ആ കുറച്ചു ദൂരത്ത് ആ തൊടുവിലൊക്കെ പോയിട്ട് വെറക് കൾ എടുത്ത വരുന്നതാവൂല്ലെ ഉം ഉം ഞങ്ങളും വെറകടുപ്പ് യൂസ് ചെയ്യണ ആളാണ് ഗ്യാസടുപ്പും ഒരുപോലെ യൂസ് ചെയ്യും
അത് വാങ്ങാറാണോ
അല്ലല്ല വാങ്ങലല്ല നിങ്ങൾ പറഞ്ഞ മാതിരി ഇവിടെ തന്നെുള്ള മരങ്ങളൊക്കെ മുറിച്ചിട്ടും പിന്നെ തെങ്ങുണ്ട് ചകിരി ഉണ്ട് ചിരട്ട ചകിരി ഓല മടല് അതൊക്കെ എടുത്തിട്ട് കത്തിക്കും എല്ലാം ഉണ്ട് ഇവിടെ ആട്ട കുട്ടികളൊക്കെ അവിടെ ഉണ്ട് ഒരാള് മദ്രസെ പോയി ഓരോരുത്തർ സ്കൂൾ വിട്ട് കഴിഞ്ഞ് മേലേക്കണം ഹോം വർക്ക് ചെയ്യാൻ ഒരുങ്ങണെ അങ്ങനെയൊക്കെ ഒരുോ ഏഹ ഓ രാത്രി മാത്ര രസ ഉണ്ട് ഇവിടെ രാത്രി ഉണ്ട് രാവിലെുള്ളവർ രാവിലെ ഉണ്ട് ഉം ചെറിയറ്റങ്ങക്ക് രാവിലെയാണ് അല്ലാത്തവർക്ക് നല്ല വൽയവർക്ക് സുബയ്ക്ക്ണ്ട് ഉം ഉം ഏ
ഫുഡൊക്കെ ആയിണ്ടാവൂല്ലേ
ഓ ഫുഡൊക്കായി ഇന്നൊരു പരിപാടിക്ക് പോവാന്ണ്ട് അതോണ്ട്ന്ന് കാര്യായിട്ട് ഫുടൊന്നും വേണ്ട രാത്രി ഒരു പരിപാടി ഇണ്ട് മരിച്ചതിന്റെ ആണ്ട്ണ്ട് ഉ മൂത്തമ്മന്റെ ആ ണ്ട് ണ്ട് അതോണ്ട് ഇന്ന് ഹസ്ബന്റും ഉമ്മക്കെ അങ്ങട് പോവും ഉം അപ്പ പിന്നെ ഇന്ന് കാര്യായിട്ട് ഫുടോന്നും വേണ്ട ഞങ്ങള് മ ഞാനും മക്ക് മക്കളെ ഇവിടെണ്ടാവോള്ളൂ അപ്പ ഞങ്ങളത് ഇന്ന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും പാചകംക്കെ എങ്ങനെ പാചകക്കെ ഉഷറായി ചെയ്യോ
പാചകം കൊഴപ്പൊന്നുല്ല
ആ
കൊഴപ്പൊന്നുല്ല അല്ല ആ മ് എല്ലാ വിഭവങ്ങളും ബിരിയാണി ഒന്നും ഉണ്ടാക്കില്ല അതും ഞാൻ ഇണ്ടാക്കിയിട്ടില്ല ഇന്ന് വരെ നെയ്ച്ചോറും ഇങ്ങനെ ഒക്കെ ഇണ്ടാക്കും
ഏറ്റൂറ് കോഴിക്കറിയൊക്കെ ആയിട്ട് വെക്കുയിരിക്കുംല്ലേ
അങ്ങനെക്കെ ഇണ്ടാക്കും ബിരിയാണി ആയിട്ട് ഇണ്ട് ബിരിയാണി ആയ വീ വീട്ട് ആ വല്യ ബുദ്ധിമുട്ടില്ല വീട്ട് വീ വീ ട്ട് പോയാല് ചേച്ചി വെച്ചരും
ആണല്ലേ ആ ആ ആ ബിരിയാണി കഴിക്കോ എറച്ചി മീനൊക്കെ കഴിക്കോ
ഓ ബീഫ് കയ്ക്കില്ല
ബീഫ് കയ്ക്കൂലല്ലേ പച്ചക്കറിള കല്ല പച്ചക്കറി വിഭവങ്ങളൊക്കെണ്ടോ
ഓ ഓ ആഹ ആഹ ആഹ ഉം
ഓ നിങ്ങള് ഓരോ പ്രത്യേക പപ്പെട്ട ദിവസങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും അതെല്ലാം ഉണ്ടാറ്
ആഹ ഓണത്തിനൊക്കെ സ്പെഷ്യൽ ആയിട്ട് ആഹ
ആഹ ആഹ ആഹ സാമ്പാറിന്റെൊക്കെ സ്പെഷ്യലിസ്റ്റ് ആവലെ
ഹ ആങ്ങാണ് ഇല്ല എ എന്നാലും വെക്കും
ആ ആ ആ് ആ പിന്ന എന്തൊക്കെ കറികളും കൂട്ടാനകുംൊക്കെ
ഇന്നിപ്പോ കറിയൊന്നും വെച്ചിട്ടൊന്നും ഇല്ല ഈ എെയില പോ വെക്കണം അത് രാത്രിയാവുമ്പക്കെ വെക്കും അതോടു തനെ ശരി ബായിട്ടറി ബൗണ്ടാക്കി രാവിലെ മുട്ടക്കറിയ ഒക്കെ ഉണ്ടാക്കില്ലായിരുന്നു അതൊക്കെ കഴിഞ്ഞു
ആഹ ആ ആഹ രാത്രി ചപ്പാത്തിയോ അങ്ങനെ എന്തെലും കഴിക്കുവോ
ആ ഇടക്കുണ്ടാക്കാറുണ്ട്ോ
ഉ ഉം ഡെയിലി നമ്മൾ സാധായി ചോറ് കഴിക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതല്ലല്ലോ
ഇവിടെ അധികം ചോറിന്ന രണ്ടു നേരം എപ്പോഴെങ്കിലും കൂടുമ്പോ മാത്രമേ ചപ്പാത്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ ഉ
ഗോതമ്പിന്റെ ഏർ ഗോതമ്പച്ചോറോ ഉപ്പുമാവോ അങ്ങനെ എന്തേലുമൊക്കെ രാത്രി കഴിച്ചാല്
ക്ക അറിയില്ലേ
ഗോതമ്പ് നമ്മള് കു കിട്ട് ചോറാക്കി വക്കും ക്കല്ലോ
ആതില്െ
അലീസ അലീസന്റെ വേറൊരു പേരാണ് ഗോതമ്പ് ചോറ്
ഉം ഉം
അതക്ക് ചിലപ്പോ അലീസ ആകുമ്പോ ചിലപ്പ
ഇവടെ അങ്ങനെ അധികം ഇണ്ടാക്കില്ല. ഇവടെ അധികം അങ്ങനെ ഇണ്ടാക്കില്ല. ആഹ് ഇൻ്റെ വീ ട്ട്ലൊക്ക ണ്ടാക്കും ഗോതമ്പ് ചെറുതായിട്ട് പൊടിച്ചിട്ട് ക്കും എങ്ങനെ ഇങ്ങനെ നല്ല കട്ടി കുറുന്നരെ ഇണ്ടാക്കിട്ട് കട്ടീല് ഏഹ് അല്ലേ കൊഴ് കൊഴുന്ന നെ
ആഹ് അങ്ങനെ ഞങ്ങള് പൊടിച്ചൂല ജസ്റ്റ് ചെന്ന് ങ്ങനെ കുത്തിയിടും ഒന്നൊരിക്കൽ തോന്നണ്ടെങ്കില് മില്ലില് കൊണ്ടോയിട്ട് ചെയ്യിക്കു അല്ലെങ്കിൽ നമ്മൾ ഒരലിട്ട്ങ്ങനെ ജസ്റ്റ് ഒന്ന് ആദ്യം ഗോതമ്പൊ ഒന്ന് നനച്ചെടുക്കും ചെുതയി ട്ടന്ന് നനക്കും എന്നിട്ട് ആഹ് ഒരലിലിട്ടന്ന് കുത്തിട്ട് അന്റെ ഒരു തൊലി കളയും ആഹ് തൊല കളഞ്ഞിട്ട് നമ്മള് സാധാ പ്പ് പ്പിട്ട് ഉപ്പും ചെറിയ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും അരിഞ്ഞി തൊലിച്ചിട്ടിട്ട് വെച്ചു വേവിക്കും എന്നിട്ട് പിന്നെ നമ്മള് നെയ്യലോ
തേങ്ങ ട ഉണ്ടാവുംല്ലേ ആഹ് ആഹ്
ആഹ് തേങ്ങടും പിന്നെ മക്കളൊക്കെ പഞ്ചസാര കൂട്ടി കഴിക്കും വലിയൽക്ക് കറി വേണമെങ്കിൽ പറഞ്ഞമാതിരി ഇറച്ചിക്കറിയോ മീൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ കോഴിക്കറിയൊക്കെ ആയാൽ ഒന്നുകൂടി ടേസ്റ്റിൽ അങ്ങനെ കഴിക്കും അല്ലാതെ അങ്ങനെ തന്നെ കയി ട്ടനും നല്ല ടേസ്റ്റ് ആണ് നമ്മളങ്ങനെ ചെയ്യാറുണ്ട് ഉപ്പുമാവിനെക്കാളൊകെറെ നമു ഉണ്ടാക്കാനും എളുപ്പാണ് ചെയ്യാനും എളുപ്പാണ്
ആഹ് പെരുന്നാളൊക്കെ പിന്നെ കഴിഞ്ഞല്ലല്ലേ പെരുന്നാളിനൊക്കെ നല്ല ആഘോഷിച്ചിണ്ടാവൂല്ലേ
ഓഹ് പെരുന്നാൾ കഴിഞ്ഞു ഇനിയിപ്പോം അതൊക്കെ കഴിഞ്ഞു ഇനി ആഘോഷങ്ങള് ഇഞ്ഞ്പോണല്ലേ അടുത്ത് ത്തവരുന്നെ
മുഹറം അതാഘോഷി അത് ആഘോഷക്കെ ഉണ്ടാവോ മുഹറം പത്ത് അങ്ങനെ എന്തോല്ലേ
ആഹ് അത് ആഘോഷം ഇല്ല അതിനൊരു നോമ്പ് എടുക്കും അത്രേള്ളൂ
അത്രള്ളൂ ലേ ആഹ് ഓഹ് ഇഞ്ഞി പോണം വരുന്നു അയിനി ഇപ്പോ പത്തീസം സ്കൂള് പൂട്ടി വെക്കേഷനായി
ആഹ് വെക്കേഷൻ വെക്കേഷൻ സമയത്ത് ട്രിപ്പ്
പോവാറൊക്കെ ഇണ്ട് ഇപ്പൊന്നും കൊറായിട്ട് പോ പോണില്ല
ആ യാത്രകളൊക്കെ താല്പര്യള്ള ആളല്ലേ
അത്രയോ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും സമയം കിട്ടാറില്ല ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്
ആണല്ലേ പുസ്തക വായന ആ വായനൊക്കെ എങ്ങനെയ വായി ക്കുന്നൊക്കെ അതിൽപ്പെട്ട ആളാണോ
ഉം വാ വായിക്കുന്നത് അത്ര വായിക്കണതിലൊന്നും വല്യ ഇതില്ല ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല
ഉം ആ നിങ്ങ കുടുംബം എങ്ങനെ അണു കുടുംബാണോ അതോ കൂട്ടുകുടുംബാണോ
ആ വീട്ടില് ഇപ്പ അച്ഛനമ്മി അ ബന്റും ഞാനും രണ്ടു പിള്ളേരും മാത്രമേ ഉള്ളൂ
ആണല്ലേ അപ്പണുകുടുമ്പം ഇപ്പൊ ആണുടുംബന്നെണ് എല്ലാ ള്ളത് കൂട്ടുകുടുംബത്തിനെ കാണാനേ ഇല്ലല്ലോ വളരെ കുറവാണ് എവിടെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളോ അധികം ചെറിയൊരു വീടും ആ വീട്ടില് അല്ല വലിയൊരു വീടും ആ വീട്ടില് കുറഞ്ഞ ആൾക്കാരും കൊർ സെറ്റ് വലിയ സെറ്റപ്പ് പ്പിലൊക്കെ ആയിട്ടുള്ളൊരു ജീവിതമാണല്ലോ ഇന്നത്തെ ജീവിതം വലിയ വീടും ചുറ്റുമതിലും അപ്പ ത്യേക്ക് ഇപത്യേക ആരും കാണും കേ ഒന്നു ഇല്ല ത്തൊര്
ഒക്കെ അവസ്ഥയാണ്
ഉം ഉം അയൽവക്ക വീട്ടുകളേിലൊക്കെ പോവോ
പോവാറുണ്ട് ഉം
എല്ലാരും നല്ല ഇതായിരിക്കുംല്ലെ
ഉ ഉം എന്തേങ്കലും വർ ക്കൊക്കെ ചെയ്യ്ണ്ട
വർക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പ ചെയ്യുന്നില്ല ചെയ്തിരുന്നു. ഇപ്പൊ കൊറച്ചായിട്ട് ട്ട് റിസൈൻ ചെയ്തതാണ്.
ആഹ് എന്ത് വർക്ക
ഈ വർഷം എനിക്ക് വർക്കന് പോകൻ പറ്റൂല കാരണം മക്കള് മോള് എ എൽ സി ആണ് അപ്പം ഓള ഒന്ന് ചെയ്യ ണ്ട് കാരണം നമ്മള് വീട്ടില ഇില്ലാഞാല്. ഓരോ പരിപാടികളൊന്നും നടക്കൂല. പഠനം ഒക്കെ ബേക്ക് എിലോക്കാവോ അപ്പൊ ന ഞാനീ ഈ വർഷം ഇപ്പോൊ രണ്ടു മാസം മുമ്പ് റിസൈൻ ചെയ്തു.
എന്ത് വറത്തട്ട ചെയ്തിണ്ടായിരുന്നെ.
കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തിട്ട് അതിന്റേതായരു വർക്ക് ചെയ്തിരുന്നു.
ആഹ് ഉം ഹസ്ബന്റിന് എന്താ വർക്ക്.
ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ തന്നെയാണ്. ർ നാടൻ പണിയായിട്ട് അങ്ങനോട്ടട് പോകുന്നു കൊഴപ്പൊന്നുമല്ലാതെ അങ്ങനെ ആഹ് എന്നാ പിന്നെ വിളിക്കാട്ടോ
ആഹ് ആഹ്.